ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്താ റേഞ്ച്ില്ലേ അവിടെ
ആഹ് ഇല്ല റേഞ്ച് ചെറുതായിട്ട് കുറവാാണ് കൊറെ ആ യോ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട്
അതെ അതെ അതെ കൊറെയായി എന്താ റ്റീപ്പ വിളിക്കാൻ
ഇപ്പൊ ഞാനിങ്ങനെ വർക്കൊക്കെ ആയിട്ട് കൂടുതലും ബിസി ആയിരിക്കും നിനക്ക് അങ്ങനെ വിളിക്ക ിക്കാനുള്ള ടൈ മ് കിട്ടില്ല മോളിപ്പോ സ്കൂളിൽ ചേർക്കാനായില്ലേ
ആഹ് ചേർത്തു ചേർത്തു ഞാന് ഇവിടെ ചേർത്തു അടുത്ത് അടുത്തുള്ള സ്‌കൂളിൽ
ചേർത്തോ ഏത് ക്ലാസ്സിലേക്കാ
ഒന്നാം ക്ലാസ്സില്
ഏ ചേർത്തൂലേ ഞാന് പിന്നെ നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ താല്പര്യ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു
അതെയോ ഇടെ ഇല്ലള ഇവിടെ എന്താ വച്ചല്ലേ ഞാൻ സ്കൂള് മാറ്റണംന്ന് വിചാരിച്ചിരിക്കുവാണ് കാരണം ഇവളടെ കൂടെ വേറെ ഇവളടെ ഒരു ബസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇവള് ആ സ്കൂളില പോണ് അപ്പൊ അതോണ്ട് ഇവക്കു മതിന്ന് പറഞ്ഞ് ഞാന അങ്ങനെ ചേർത്തതാണ്
ഏഹ്
പക്ഷെ ഇപ്പ ചേർന്ന് കഴിഞ്ഞ ഇപ്പ പറയണ്ട് എനിക്ക് വേണ്ട വേണ്ട എല്ല പിള്ളേരുംേവറെ സ്കൂളിലാണ് അങ്ങനെ ഇങ്ങനെയൊന്നുല്ല അപ്പൊ നിന്റെ കുഞ്ഞുണ്ടെങ്കി ഇവൾക്കൊരു കൂട്ട ആാവല്ലോ
ആഹ് ശരിയാണ്
എങ്ങനെണ്ട് അവിടെ എങ്ങനെണ്ട് ക്ലാസ് ഒക്കെ
ഇവിടെ ക്ലാസ് നന്നായിട്ട് നടക്കുന്ന്ണ്ട്. ഇപ്പം വല്യ കൊഴപ്പൊന്നുല്ല. നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഇണ്ട്. സ്കൂള് ള് കൂടുതലും ആക്ടീസ് ആണ്. അപ്പം പിന്നെ പിള്ളേരൊക്കെ ഫുള്ള് എൻഗേജ്ഡ് ആയിരിക്കും.
ആഹാ ഇംഗ്ലീഷ് മീഡിയം ആണൊ അതോ സി ബിഎസ് ഇ
ഇംഗ്ലീഷ് മീഡിയം.
ആ ഇഗ്ലീഷ് മേഡിയം ഓക്കെ അല്ലേലും സി ബി എസ് ഇ ഇപ്പ തൽക്കാലം ഇപ്പ ചേർക്കാതിരിക്ക്ണാ ട്ടൊ നല്ലത് എല്ലാരും പറ്ഞ്ഞു. സി ബി എസ് ഇ ചേർക്കാനായിട്ട് പിന്നെ ഞ പഴേ സി ബി എസ് ഇ പറ് പ ഒത്തിരി പുള്ളേർക്ക് പഠിക്കാന്ണ്ടാവും.
ആഹ് അതാണ്
അമ്മളിപ്പഴേ അപ്പൊ ഞാൻ നോക്കെട്ടൊട്ടോ ഞാനേ വരെട്ടെ ഒന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാട്ടോ. ഞാൻ മാറ്റയുടെ എട എങ്ങന സ്കൂൾ ബസ്സ് ഒക്കെ എങ്ങന.
സ്കൂൾ ബസ്സ് നമുക്ക് മൂന്ന് ട്രിപ്പ ആണ് ബണ്ടാവ. അത് ഓരോ സ്ഥലത്തേക്ക് വെച്ചിട്ടാണ് ഇണ്ടാവ
ആണെല്ലേ
നിനക്ക് ഇപ്പം ആദ്യത്തെ ട്രിപ്പ് തന്നെ വരാ മത്യാവും. സ്കൂള് കഴിയുന്നതിനന് ഒരു പത്ത് ത്ത് മിനിറ്റ് മുന്നെ ബെല്ല അടിക്ക് ണേന്റെ പത്ത് മിൻറ്റ് മുന്നെ നമ്മള് ക്ലാസ്സിൽ വന്നിട്ട് വിളിച്ചു കൊണ്ടോയിട്ട് ബസ്സില് കയറ്റി വിടാറാ ചെയ്യാറ്.
അത അല്ല എത്ര എത്രാമത്തെ ട്രിപ്പിലാപ്പ കുഞ്ഞു പോണത്.
എന്റെത് രണ്ടാമത്തെ ട്രിപ്പിലാ പോണെ എൻ്റെ കുഞ്
അതേല്ലെ
നിനക്ക് അവിടേക്ക് ആദ്യത്തെ ട്രിപ്പ് മതിയാവും.
തൃപ്പായിരിക്കെലേ ആഹ് ഇതാകുമ്പ നമക്കേ ഇപ്പൊ ഇവിടേന്ന് പറയുമ്പം. പരിചയുള്ള ആരടാ ഒര് മീറ്റിങ്ങെക്കെ വരുമ്പോ ആണെലും നമുക്ക് പോവാനായിട്ട് ഒരു കൂട്ടണ്ടാവൊല്ലോ അതാവുമ്പോ ഇപ്പൊ ഞൻ ഒറ്റക്ക ക്ഷെ അവര് ചേർക്കുംന്ന് പറഞ്ഞോണ്ട ഞാൻ ചേർത്തത് ഇവിടെ.
ആഹ്
പക്ഷെ അവരെന്തോ വേറെ എന്തോ അവർടെ അടുത്ത്ന്നൊക്കെ പിള്ളാരൊക്കാ. വേറെ സ്കൂൾലാന്ന് പറഞ്ഞ് വേം അങ്ങോട്ടാക്കി.
ഏഹ് പിന്നെ ഞാൻ ഇവിടെ തന്നെ ആണൊല്ലോ വർക്ക് പിന്നെ ഇക്ക് അ പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട് ഓ. ഇവടെ ഞാൻ പറഞ്ഞില്ലേ. റേയ്ഞ്ചിന് ചെറ്യേയൊരു പ്രശ്ന ഉണ്ട് ഇപ്പൊ കേക്ക്ണ് ണ്ടോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഞാന് പിന്നെ അവിടെത്തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നെ.
അതേല്ലേ
അപ്പ പിന്നെ ഇൻക്ക് അവരെ നോ ക്കാനും കഴിയലൊ അതുകോണ്ടാ ഞാൻ പിന്നെ മോളെ ഇവിടെ തന്നെ ചേർത്തിയത് പിന്നെ നല്ല സ്കൂളു ആണ്.
ആഹ് അപ പിന്നെ അതാ നല്ല അതാവുമ്പോ നീയോ ഒന്ന് നോക് ക്കോളു ശ്രദ്ധിച്ചോളൂ അല്ലാ.
ആഹ് അതാണ്. ഇപ്പന്തായാലും നീ പറ്റാണെങ്കി നേര്ത്തെ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങീട്ട് ഇവിടേക്ക് ചേർത്തണം. ഉം ആയിക്കോട്ടെ. പിന്നെ എങ്ങനെ നല്ലം പഠിക്കുന്നോക്കെ ഉണ്ടോ അവള്.
കേട്ട്ല്ല
പഠിക്കിന്നുണ്ടോ അവള്
ആഹ് ഇവള് അത്യാവശ്യം നല്ല പോലെ പഠിക്ക്യോട കൊഴപ്പോന്നുല്ല. അക്ഷരങ്ങളും എല്ലാം അറിയാം അത്യാവശ്യം നല്ലപോലെ പഠിക്കു അവള്. കോഴപ്പോന്നില്ലാണ്ട് പിന്നെ ഇതാ ഞാനിപ്പ സ് കൂളിങ്ങനെ മാറ്റണോ വേണ്ടെ എന്നുള്ള ഒരു ഇതിൽ ഞാൻ യൂണിഫോം എടുത്തിട്ടില്ല.
എല്ലാം പഠിക്കുന്ന സബ്ജക്ട്.
റെയ്ഞ്ച് ബ്രേക്ക് ആവുന്നുണ്ടെടാ. ഹലോ
എടാ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിനിക്ക്യവോ റേഞ്ച് ബ്രേക്കാവുന്നുണ്ട്
ആഹ് ങ്ങേ
ആഹ് ഇപ്പോ കെക്കാം പറഞ്ഞോ
കെക്ക്ന്നില്ലെ
ഉണ്ട്ണ്ടുണ്ട് പറഞ്ഞോ പറഞ്ഞോ
അർപ്പം എന്തായാലും നീ യൂണിഫോം എടുക്കാഞ്ഞത് എന്തായാലും നന്നായി കാരണം നമുക്ക് നോക്കീട്ട് ചെയ്യാലോ
ആഹ് അതാ ഞാനതാ യണിഫോം എടുക്കാത കാര്ണം എന്തച്ച കഴിഞ്ഞ എനിക്ക് സ്കൂൾ മാറ്റണങ്കി പിന്നെ യൂണഫോക്കെ എടുത്ത് കഴിഞ്ഞാ നഷ്ടല്ലേ
ആഹ് അതാണ്
ഞാൻ ഓൾറെഡി ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞാരുന്നു ടീച്ചർ ഇങ്ങനെ സ്കൂള് ഇങ്ങനെ ചെലപ്പോ ഞാൻ മാറ്റും കാരണം എനിക്ക് ഇവിടം വരെ കോണ്ട് വിടാനും പോകാനും ആയിട ട്ടുള്ള ഒരു ബദ്ധിമുട്ടുള്ളോണ്ടെ
ആഹ്
ഒത്തിരി താമസിക്കോടി ഇവള് സ്‌ക അവിടുന്ന് വരുമ്പോഴത്തേനുല്ലെ ഏകദേശം അഞ്ച് മണി കഴിയും വരുമ്പോ
അഞ്ച് മണിയോക്കാവും എ
ആഹ് അഞ്ച് മണിയാവും വരുമ്പോ രാവിലെ ആണെന്നുണ്ടെങ്കില് ഏഴ അമ്പതാകുമ്പോ നമ്മള് കോണ്ട് വിടണം ഇത് ഇത് വണ്ടി വരുന്നെടുത്ത് വിടണം
ഓ അങ്ങനാ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അഞ്ച് മണിയൊക്കെ ആവുമ്പത്തിന്
വീട്ടിലെ പണി തന്നെ ആ സമയത്ത് തീരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാ
വരുമ്പഴേക്ക് കുഞ്ഞ് ക്ഷീണിച്ച് ഭയങ്കര ഇതാവൂലേ
ഇതാവുമ്പത്തിന് ഒരു എട്ടരയാമ്പോ എട്ടര ഒമ്പത് മണി ആഹ് എട്ടരയക്കെ കഴിയുമ്പോ ഒരിക്കെ നടത്തിയാ മതിയല്ലോ
ആഹ് മതി പിന്നാണെങ്കിൽ ഒരു നാല് മണി അല്ലെങ്കിൽ ഒക്കെ ആവുമ്പഴേക്ക് കുട്ടി എന്തയാലും വീട്ടിലെത്തുവല്ലോ
എത്തും എത്തും
അപ്പൊ പിന്നെ നിങ്ങക്ക് ഇതേര്ക്കു എളുപ്പം
അതായിരിക്കും എളുപ്പം അതല്ല അന്ന് തൊട്ട് നിക്കേലി ഇങ്ങനെ ഈ ടൈമിന് പോവുന്ന കാരണം ഇത് ബഷ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല
ഭക്ഷണം കഴിക്കാ പറ്റാറില്ലേ
ഇല്ല രാവിലെ ഈ സമയത്ത്ച്ചാ ഏഴരക്ക് ഇവട്ന്ന് പോണം എന്നുണ്ടെങ്കി ഞാൻ ആറേ മുക്കാലൊക്കെ ആവുമ്പോ എഴുന്നേപ്പിക്കും
ഓ അങ്ങനെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ
അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂള് വിട്ട് വന്ന് മാ റ്റാനുള്ള രീതിയിൽ തന്നെ ഇരിക്ക്ണേ കാരണം ഈ സമയെനിക്ക് ഒട്ടും പറ്റുന്നി ല്ല വീട്ട് പണീ കുഞ്ഞിന്റെതല്ലാം കൂടിയിട്ടെ
ആഹ് എന്തായാലും നോക്കിട്ട് വേഗം തന്നെ മാറ്റിക്കോ പിന്നെ ഇവടെങ്ങനെ കുട്ടിക്ക് ക്ലാസൊക്കെ മിസ്സാവുലെ നമ്മള്പ്പോ ഓരോ സ്കൂള് ഓരോ രീ രീതീലല്ലേ എടുക്കാ അപ്പൊ നീ പറ്റാണെങ്കില് തിങ്കളാഴ്ച തന്നെ നോക്കിട്ട് ഒന്ന് പറഞ്ഞ്ട്ട്
ഉം ഞാൻ തിങ്കളാഴ്ച പറയാട്ടോ തിങ്കളഴചല്ല ഞാൻ രണ്ടോസ്
ഉം ഓക്കെ പിന്നെന്താ സുഖം തന്നല്ലേ ഉം സുഖം തന്നല്ലേ
ആഹ് സുഖം സുഖം സുഖം സുഖം കുഴപ്പൊന്നില്ല അവിടെങ്ങന അവന് ഏ നോക്കൊ അവിടെ അവിടെങ്ങനെ സ് സ്കൂളില് കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ
ആഹ് ഇവിടേ കുട്ടികളൊക്കെ നല്ല കമ്പ്നിയാണ് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അവരിങ്ങനെ കൊറെേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മള് പൊറത്ത്ന്ന് ഈ കുട്ടികളെ കളിക്കാന് വിട്ടിട്ടും പിന്നെ ഞങ്ങളെന്നെ ഇങ്ങനെ ഡ്രോയിങ് അങ്ങനെ എന്തെങ്കിലുംഒക്കെ ആ ക്ടിവിറ്റീസ് ചെയ്യിച്ചോണ്ട് നിക്കും
ആഹ് അതെ ഇവൾക്കന്ന് പറയുമ്പോ ഇവളിപ്പോ പുതിയ പിള്ളാരായത് കാരണം കുട്ടിയളൊക്കെ ഒരു എല്ലാരും കഴിഞ്ഞ വർഷൊക്കെ ഒരുമിച്ച് പഠിച്ച പിള്ളാരാണല്ലോ അപ്പൊ പുതിയ കുട്ടിയായത് കാരണം ആരും വല്ല്യ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കട ആണ് ആക്ക് അപ്പൊ അതുകൊണ്ട് എന്താണേലും ഞാൻ മാറ്റാന്നുള്ള വിചാരി
ആഹ് ആൾക്കങ്ങനത് അഡാപ്റ്റ് യ്യാനും കുറച്ച് ബുദ്ധിമുട്ടായി ഭു
പറയാ അമ്മേ ചെലപ്പഴേ ചെല പിള്ളാരൊന്നും മിണ്ടൂലമ്മേ ഏഹ് ന്നൊക്കെ പറയും
ഏഹ്
പച്ചേ കഴിഞ്ഞ വർഷം പഠിച്ച പിള്ളാരെല്ലാരും എല്ലാവർക്കും പിള്ളാരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടല്ലോ ഇവള് പുതിയതല്ലേ
ആഹ്
അതുകൊണ്ടള്ളരു ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ് അത് കൊറച്ച്സം കഴിയുമ്പോ അത് കുഞ്ഞിനെ അറിയാത്തോണ്ടാണ് കൊറച്ച്സം കഴിയുമ്പോ കൂട്ടാവുമ്പോ ശരിയായിക്കോളൂന്ന് പക്ഷേ മെയിനായി ട്ട് മാറ്റാ കാര്യം ഇതാണ് എനിക്ക് സമയം ഒട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ്ൺള രാവിലെ ഇത്ര നേരത്തെ കുഞ്ഞിന് വിടമേയും വിടിയം ചെയ്യണം വൈകിട്ട് അഞ്ച അഞ്ചരയാവും ഇവിടെ വരുമ്പോ വന്നതും കേറിക്കടന്ന് ഉറങ്ങിപ്പോയേക്കും കൊച്ചി ക്ഷീണം കാരണേ അതാ പിന്നെ എന്താണേലും സ്കൂള് ഒന്ന് മാറ്റാന്ന് വിചാരിച്ചോ മാറ്റി നോക്ക ഉം അവിടെ നല്ല റേഞ്ചിന്റെ വിഷയുണ്ട്ട്ടോ നല്ല പോലെ കോള് ബ്രേക്ക് ആവുന്നുണ്ട് എനിക്ക് അതെ അതെ അതെ അതെ ഉം എങ്ങനെ പ്പം സെരിയാവു പറയാ ഞാ തിങ്കളാഴ്ച പറയ ന്തായാലു ഉം ആഹ് അതെ അതെ അതെ തീരുമാനൊന്നും ആയിട്ടില്ല ഓക്കെ ഓക്കെ ആഹ് യൂണിഫിന്ന് എടുത്തിട്ടില്ലെടാ നമ്മള് നോക്കാതെ ഷേ മായ കൊർച്ചോസം നോക്കിട്ട് മാറ്റണങ്കി മാറ്റാന്നുള്ളതിലന്ന് വച്ച അതുകൊണ്ട് അതെ അതെ അതെ അതെ അതെ അതെ ഉം ഹെലികോപ്റ്റർ പോണണ്ട അതുകൊണ്ടാ സൗണ്ടേക്കുന്നത് ഉം ശരി ശരി ശരി ആഹ് ന്നാലെ ഞാൻ പറയാട്ട നളൊയിട്ട മറ്റനാളായിട്ട് പറയാട്ടോ ഓക്കെ ശരി റശ ശരി ശരി ശരി ഓകെ